ഹലോ
കേക്കാവോ
ആഹ് കേക്കാം
ആഹ് ആഹ്
ഉം എന്താ വിശേഷം സുഖാണോ
ആഹ് വിശേഷം സുഖായിട്ടിരിയ്ക്കുന്നു സുഖല്ലേ
ആഹ് സുഖായിട്ട് ഇരിയ്ക്ക്ണു. മക്കളൊക്കെ സ്കൂള് വിട്ടു വന്നോ ആഹ് ആഹ്
ഏഹ് ചോറോ ഇച്ചിരി കയ്യട്ടെ അവടെ പോയിരിക്ക് ആയില്
അല്ല കൊടുത്തോളൂ ന്നാ അവന്
അല്ലല്ല അവനിപ്പ ചോറിന്റാവശ്യോന്നും ഇൽ അവനാവശ്യയിട്ടൊന്ന്വല്ലാ അഞ്ചു വയസ് ആ ടി വി കണ്ടോ ചേച്ചി അവിടെ ഇര്ന്ന് പഠിയ്ക്ക ചേച്ചിയെ ബുദ്ധിമുട്ടിക്കല്ല ആ അല്ലെങ്കി എന്റെ പണി നടക്കില്ല എന്റെ വിളി നടക്ക്യേല ആ മോളുവോണ്ട് മോള് ആ മോൻ അവൻ സ്കൂളിപ്പോ രണ്ട് മൂന്നൂസായിട്ട് ലീവാണ് അപ്പൊ അവള് സ്കൂളിപോയി വന്നിട്ട് പഠിയ്ക്ന്ന്ണ്ട്
ഒ ഓ ഓ ഉം രണ്ട് മക്കളാവുലേ ആ
പഠിച്ച് കൈഞ്ഞോ ശരി അഞ്ചര വരെയിരുന്ന് ടി വി കണ്ട അത് കയുമ്പോ ഇരുന്നിട്ട് പഠിക്കണ അഞ്ചേ കാലായതേയൊള്ളു പതിനഞ്ച് മിനിറ്റ്ണ്ട് അന്നാലെ എന്റ എന്റെ കാര്യം
മ്മ്ഹ് ആ സമായൊക്കെ നോക്കാനറിയാല്ലെ
ആഹ്
ആഹ് ഉം
അത്രക്കായിട്ടില്ല എന്നാലും തന്നെത്താനെയിരുന്ന് അഞ്ചരയായില്ലേ ന്നുള്ളരു ലെവലിലങ്ങ് പറയുന്നതാ ആഹ ഒരൂഹം വെ ച്ചു പറയുന്നതാ അല്ലെങ്കിപ്പം ഞാൻ വീട്ടിലുണ്ടാകയല്ലോ
ആഹ് ആഹ് ശരി അല്ല ഇന്റെ മോൾക്കും അഞ്ച് വയ ആറു വയസ്സായിട്ടൊള്ളു
അതെല്ലേ ഉ ആഹാ ഹ ആഹ് ഹാ അഡ്വാൻസായിട്ട് എന്റെ ഹാപ്പി ബർത്ത്ഡേ
ആഹഹ ഓക്കെ
പിന്നെ മോളെ തെ ഒന്നിലാണോ
ആ മോളൊന്നിലാണ്
ആഹാ എന്റെ മോള് അഞ്ചു വയസ്സായ ഇപ്പത്തേക്ക് ഒന്നിലിരുത്തിയാത കാരണം ഇപ്പ മൂന്നാം ക്ലാസ്സിലാ
അതെയ ആഹ് ശരിയ
കൊറച്ച് നേരത്തെയായി
ആഹ്
അപ്പ പഠിച്ച് കേറാനൊരു ബുദ്ധിമുട്ടുണ്ട അപ്പൊ
ബുദ്ധിമുട്ട് ആഹ് ഫസ്റ്റ് ഒരു ബുദ്ധിമുട്ടുണ്ടാവൂല്ലേ പിന്നെ അങ്ങനെ പോവണ്ടാവും
അല്ല ഇവള് പിന്നെ മറ്റേ പ്രീ പ്രൈമറി പോയിട്ടില്ല എൽ കെ ജിയിലൊന്നും പോയില്ല നേരെ ഒന്നുലോട്ട
അയ്യോ അത് ഉം ശരി
ചെറിയ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ പഠിച്ച് കേറിട്ട് പഠിച്ച്ചടിച്ചെല്ലായി വരുന്നുണ്ട്
ഉം നമ്മള് കുറേ സമയം കൂടെ ഇരിക്കേണ്ടി വരും
ആഹ് ഇവക്ക് അങ്ങനെ വല്യ ബുദ്ധിമുട്ട് വരുന്നില്ല ഞാൻന്ന് രണ്ട് വർഷം അംഗനവാടി തന്നെയെ വിട്ടേ അന്നേരം പിന്നെ ഞാൻ വീട്ടിലിരുത്തി തന്നെ അക്ഷരങ്ങള് പഠിപ്പിച് കൊടുത്തായിരുന്നു അവിടെ ചെന്ന് കയുമ്പ ഞാൻ അവരോട് പറഞ്ഞു ഈ കൊല്ലം എൽ കെ ജിയി ഇരുത്തിയിട്ട് അടുത്തോല്ല അവൊന്നും ആയില്ല എന്നറഞ് പേടി ഇവിടെ ചെറിയൊരു സ്ഥലവാതുകൊണ്ടും അധികം പിള്ളേരില്ല പഠിപ്പിക്കാൻ പഠിക്കാനൊന്നും
ഓഹ് ഓഹ് ഓഹ്
പിന്നെ കൊറച്ച് വല്യ വല്യ ആ ആൾക്കാരുടെക്കെ ആണെങ്കിൽ വല്യ വല്യ സ്കൂളുടെ ഇവിടെന്ന് പറയുമ്പോ പാവപ്പെട്ടവരൊക്കെയൊക്കെ വലിയ സാമ്പത്തികം ഒന്നും ഇല്ലാത്തവരോ അങ്ങനെയൊക്കെള്ളവരായിരിക്കും ഇവിടെ വിടുക
അത് കാരണം ഇവിടെ പിള്ളേര് കുറവായതുകൊണ്ട് ടീച്ചർമാർക്ക് അവിടെ ശ്രദ്ധിക്കൻ എളുപ്പന് ഒരു ക്ലാസ്സിലധികം പിള്ളോരൊന്നും ഉണ്ടാവൂല്ലോ എന്നാലെ നമ്മളെക്ക്‌ പറയുകയാണെങ്കിൽ ട്യൂഷൻ എടുക്കാൻ കഷ്ടിച്ചുള്ള പിള്ളോരന്ന് പറയലില്ലെ എന്ന് പറഞ്ഞലേ ഉള്ളു മൊത്തത്തില് അങ്ങനെ ഇവർക്ക് കുറച്ചും കൂടി നന്നായിട്ട് നോക്കാൻ പറ്റും റ്റുനോണ്ട് ആഹ് മോൾ അത്യാവശ്യം നല്ല പോലെ ആയി ആഹ് പിന്നെ പിന്നന്താ ചോയിച്ചാല് മലയാളം പിന്നെ അക്ഷരങ്ങളും മൊ ത്തം അയി നമ്മള് ചിഹ്നങ്ങളൊക്കെ വന്ന് കഴിയുമ്പോ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ വായിക്കാനൊക്കെ ആയിട്ട്
ആഹ് ആഹ്
ആഹ് ഒരു ആഹ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോന്ന അപ്പൊ ആഹ് ഒരു ബുദ്ധിമുട്ട് മാത്രം ത്രോള്ളൂ അല്ലെങ്കി അവള് വായിച്ചോളൂ ഇച്ചിരി ഒരു തപ്പും തടയലും ണ്ട് എന്നാലും മോൻ കൊഴപ്പില്ലാണ്ട് വായിച്ചെടുത്തോളൂ അയൽക്കാര് എൽ കെ ജിയിലൊന്നും പോകാതെ തന്നെ ഇത്രയായല്ലോ
ആഹ് അതെ അതെ
എൽ കെ ജിയിലും യു കെ ജിയിലും പോയാ പുള്ളാര് പുറകോട്ടാ അത് വെച്ച് നോക്കുമ്പോ ഇവള് ബെറ്ററാ
ഉം
പിന്നെ ഈ കൊല്ലം അടുത്ത കൊല്ലം കൂടി ആമ്പോ അവരൊന്നു ടീച്ചർമാരൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിയുമ്പോ പിന്നെ ഒന്നും കൂടി ആയിക്കോളും
ആഹ്
ആ ഒരു കാര്യം അതുകൊണ്ട് ഇനി സമാധാനം ഉണ്ട്
ആഹ്
ഇപ്പ പിന്നെ അങ്ങനെ ആരും മലയാളം നോക്കുന്നില്ലല്ലോ എല്ലാരും ഇംഗ്ലീഷ്ന്നെയല്ലേ പഠിക്കുന്നത്
ആഹ് അതെ അതെ ഉം
ഞാൻ പറഞ്ഞു അത് തന്നെ പോരാ മലയാളം കൂടി പഠിക്കണം പുറമേ ഒന്ന് പോയിട്ടൊന്ന് വായിക്കണന്ന് വെച്ച കഴിഞ്ഞൽ ഇവരെന്നാ ചെയ്യും
അതെ പക്ഷെ മലയാളം എക്ക് തോന്നണു കൊറച്ച് മുന്നോട്ട് പോയി നമ്മള് സംസാര ഭാഷ അതാവുമ്പോ കൂടെ കൂടെ അങ്ങനെ പോയിക്കോളും
അതും പഠിക്ക എല്ലാം പഠിക്കണം അവരണം തന്നെയല്ല എല്ലാം പ
മലയാളൊക്കെ പിന്നെ നമ്മളെക്കൊണ്ട് എങ്ങനെങ്കിലും ചെയ്യിപ്പിക്കാം ഇതിപ്പോ ഇംഗ്ലീഷ് എല്ലാം പഠിപ്പിക്കണ ഇംഗ്ലീഷൊക്കെ പിന്നെ സ്കൂളിൽ നിന്നൊക്കെ തന്നെ അവർക്ക് ട്ടുള്ളൂ മലയാളം എങ്ങനെയെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം
ആഹ് ഇംഗ്ലീഷ് സ്കൂളിൽ നിന്ന് കിട്ടുന്നു അപ്പം ടീച്ചർമാരാണെന്ന് പറഞ്ഞു അവള് ക്കും കൂടി ഇംഗ്ലീഷിൽ പൊക്കോട്ടെ അപ്പം ഇവർക്ക് വേണ്ടി മാത്രം മലയാള പുസ്തകം ആ ആ ക്ലാസ്സിൽ അടിച്ചു വരുന്നുള്ളൂ. ആകെ അധികം പിള്ളാരില്ല, മൂന്നോ നാലോ പിള്ളേരെ ഉണ്ടാവുള്ളൂ ഒരു ക്ലാസ്സില്. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ അത്യാവശ്യായത് കാരണം അവർക്കെല്ലാ ഇംഗ്ലീഷിലും ഇവൾക്ക് മലയാളത്തിലും. അപ്പൊ പറഞ്ഞു മലയാളം പുസ്തകായിക്കോട്ടെ കുഴപ്പമില്ല ആ കൂട്ടത്തിൽ തന്നെ ആ പഠിക്കുന്ന, നോട്ടൊക്കെ എഴുതുമ്പം ഇംഗ്ലീഷും കൂടെ ഒപ്പം ഇംഗ്ലീഷും മലയാളോം കൂടി ഇവക്ക് എഴുതി കൊടുക്കും.
അതേ ആഹ് ശരി ആഹ് ആഹ്.
മലയാളം, ഇംഗ്ലീഷ് പഠിച്ച് പോവുവാണെങ്കിൽ ആഹ് പൊക്കോട്ടെ. ഇല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ പൊക്കോട്ടെയെന്ന് പറഞ്ഞു. അവള് രണ്ടൂ ഇരുന്ന് പഠിക്കും. അപ്പൊ അഹ് ആഹ് മലയാളവും ആവും ഇംഗ്ലീഷു ആവും.
ഉം ഉം. ഉം.
ഇനിയിപ്പ അത് കഴിയുമ്പം നാലാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞ് ഇപ്പൊ പോകുമ്പം പിന്നെ വലിയ സ്കൂളിലോട്ടൊക്കെ ചെല്ലുമ്പം ഈഹ് ഒരു ഒന്ന് ഈ ഇതുപോലെ മൂന്നും നാലും പിള്ളേരുണ്ടല്ലല്ലോ ഒരു ക്ലാസ്സില് പത്തോ ഇരുപത്തഞ്ചോ അമ്പതോണ്ണ ഒക്കെ ഉണ്ടാവല്ലോ. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ഇവിടുന്ന് ഇപ്പഴേ പഠിച്ച് കേറിക്കോളാൻ പറയും.
അതേ ആഹ് ശരിയാണ്. ഉം.
ഇനിയിപ്പ ഇന്ന് ത പ്പിത്തടഞ്ഞു എല്ലാരും ബുദ്ധിമുട്ടാവൂല്ലേ. ചേച്ചിക്ക് മക്കള്
ഒരു മോളേ ഉള്ളൂ.
ആഹ്.
ഉം. ആറു വയസ്സായി ആറു വയസ്സായി ഒന്നാം ക്ലാസ്സില്. ഉം.
ആഹ് ഇപ്പഴേ ഓരോന്നൊക്കെ പഠിച്ച് വരട്ടെ. നമ്മള് പഠിച്ച കാലത്തെയൊന്നും അല്ലല്ലോ ഇപ്പഴത്തെ ഇത്?
അതെ അതെ അതാണ്. അതാ അതിലാ നമ്മൾ കുഴങ്ങി പോണേ. നമ്മളപ്പോ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഒന്നാം ക്ലാസ്സിൽ പഠിക്കണത്.
ഇപ്പം പിന്നെ എല്ലാ എനിക്ക് തോന്നും പൊതുവെ എല്ലാ സ്കൂളിലും ഹിന്ദി എല്ലാം പിന്നെ പഠിപ്പിച്ചു തുടങ്ങി തോന്നുന്നു. ആഹ് ഇവളെ മൊ, ഇവക്ക് കഴിഞ്ഞ കൊല്ലമെല്ലാം അക്ഷരങ്ങൾ എഴുതിപ്പിക്കുന്നുണ്ടായിരുന്നു. ഈ കൊല്ലം ഞാൻ അങ്ങനെ കണ്ടില്ല. ആഹ് പിന്നെ കെ സി റൈറ്റി
ക്കണ്ട്.
അതേല്ലേ? ഈ ഇവിടെ അതൊന്നു ആഹ് ഇവിടെ ടെക്സ്റ്റ് ബുക്കില്ല. ഒരു കോപ്പി പോലെ ഒരു ബുക്കുണ്ട്. അത്രയേ ഉള്ളൂ, അക്ഷരങ്ങൾ എഴുതാൻ വേണ്ടി മാത്രം.
ആണല്ലേ?
ആഹ്. അവര് ആയി കൊണ്ടൊന്നു അങ്ങനെ ഹിന്ദി എഴുതിക്കുന്നത് കണ്ടൂല്ല.
ഉം ഇവർക്ക് അഞ്ച് സബ്ജക്ട്.
അതേല്ലേ?
ആഹ്.
ഇവിടെ, ആഹ് ഹാ ഇവിടെ ഇംഗ്ലീഷ് ട്ടും മലയാളവും കണക്കുവെ കൂടുതലും വരുന്നുള്ളൂ. വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല.
ആണോ? ഇവരിക്ക് ഇംഗ്ലീഷ് മലയാ യാളം മാത് സ് ഇ വി എസ് ഹിന്ദി
ആഹ് ആഹ് ഇ വി എസ് ഇവിടെ ആഹ് പിന്നെ ഇ വി എസ് രണ്ടാം ക്ലാസ് മുതലാ
ആണല്ലേ ഇവരിക്ക് എൽ കെ ജി യു കെ ജി ഉണ്ടായിരുന്നു എൽ കെ ജി യു കെ ജി ടെ വിദ്യാനികേതന്റെ സ്കൂളാണ് പഠിപ്പിച്ചത് പിന്നെ ഇപ്പഴാണ് ഇവിടെ ഹാർവസ്റ്റില്ക്ക് മാറ്റിയത് ആഹ് അത് അവിടെരുന്നു ആ സ് ബന്റിന്റെ വീട്ടിലായിരുന്നു ഇപ്പഴാ ഞാൻ എന്റെ ഇപ്പ ഞാന് എന്റെ വീട്ടിലാ അപ്പൊ അവിടെയാണ് ഇപ്പൊ അവളെ ചേർത്തിരിക്കുന്നത്
ഇവിടെ നി ചെറിയ സ്കൂൾ ആയതുകൊണ്ടാണോന്ന് അറിയ ത്തില്ല ഒന്നാം ക്ലാസ്സൽ അങ്ങനെ ഇ വി എസ് ല പക്ഷെ എക്സാം വരുമ്പോ ഇ വി എസിന്റേതായ എന്തെങ്കിലും ചോദ്യങ്ങളൊണ്ടാവു
ആഹ് ശരി ആഹ്
രണ്ടാം ക്ലാസിൽ വന്നപ്പോ ഇ വി എസ് ഉണ്ട് പക്ഷെന്തെന്ന് വെച്ചാ ടെസ്റ്റ് ബുക്കില്ല ഇ കൊല്ലം മുതൽ ടെക്സ്റ്റ് ബുക്കുണ്ട്
ആഹ് ഓഹ് ഓഹ്
അത് മലയാളത്തിലാണ് പുസ്തകൊങ്കിലും പിന്നെ കൂടുതലും ഇംഗ്ലീഷിൽ തന്നെയാ പോകുന്നത്
ആഹ്
ഇംഗലീഷ് പഠിച്ചെടുക്കുണെങ്കി പഠിച്ചെടുത്തോട്ടെ നോർതിട്ട് ഇപ്പൊ എല്ലാരും പറയുന്നെ ഇംഗ്ലീഷ് ഇല്ലാണ്ട് പറ്റിയല്ല നല്ലേ പറയുന്നത് അപ്പൊ പിന്നെ ഇംഗ്ലീഷും കൂടിയങ് പഠിച്ചു പോട്ടേന്നോർത്തു
ആഹ് അതന്നെ നല്ലത് എന്തായാലും നമുക്ക് സംസാര ഭാഷ ഇംഗ്ലീഷ് യി കഴിഞ്ഞാലേ പിന്നെ കുഴപ്പ ല്ല മുന്നോട്ട് പോകുമ്പോ ഭാവിൽക്ക് ഇനി അതൊക്കെ തന്നെ ഉണ്ടാവ
അതേ ഉണ്ടാവുള്ളു ആരപ്പ മലയാളം പറഞ്ഞ ഇപ്പൊ കേരളത്തിൽ നിന്ന് ആരെങ്കിലും പഠിക്യോ ജോലി ചെയ്യോ എന്തെങ്കിലും ഉണ്ടോ എല്ലാരും ഈ ബാംഗ്ലൂര് ആഹ് പൊർത്തോട്ട് പോകുമ്പോ അത്ര
സാലറി ണ്ടാവില്ല ഒന്നും
ആഹ് പൊർത്തു പോയി തന്നെ ഇപ്പ എല്ലാരും പിന്നെ എല്ലാരും ഒന്നെങ്കിൽ നേഴ്സിംഗ് പഠിക്കുന്നു അല്ലെങ്കിൽ ഹോം നേഴ്സ് ആയിട്ട് പോകുന്നു എങ്ങനെയാലും എങ്ങനെക്ക നമ്മള് നമ്മളൊ ഇങ്ങനെയായി മക്കളെങ്കിലും രക്ഷപ്പെട്ട് പോയാ മതിനേ ഉള്ളൂ
അതെ ശരി തന്നെ
ഞാൻ പറയാ അമ്മ എപ്പോഴും വീട്ടിലായിരിക്കില്ല നിങ്ങളെങ്കിലും നാലക്ഷരം പഠിച്ചിട്ട് അമ്മയ്ക്ക് അത്രയും തലയൊന്നുല്ല നിങ്ങളെങ്കിലും പഠിച്ച വെച്ചിട്ട് രക്ഷപ്പെട്ട് പൊക്കാളാൻ പറയും കോള് വരുന്നുണ്ടോ
ആഹ് ഇതിലൊരു കോള് വരാ
ആഹ് ആഹ്
സൗണ്ട് കേക്കുന്നുണ്ട അങ്ങട് അത് വാട്സപ്പിൽ കോള് വരിയാ
ആഹ് ഹാ ഹാ അങ്ങനെ അവിടെന്നെ എനിക്കും അന്ന ചേച്ചി ഇട്തൊ
ആഹ് ചേച്ചി ഫ്രീ ആവുമ്പോ ഞാനൊന്ന് തിരിച്ചു വിളിച്ചോട്ടെ എനിക്കൊരു ഇച്ചിരി
ആഹ്
ആയി ആയിക്കോട്ടെ ആഹ്